ഹലോ ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എന്താ പരിപാടി
ഇന്ന് ഞായറാഴ്ചില്ലേ പ്രത്തിച്ച് പരിപാടിയൊന്നുംല്ല ഇന്ന് വീട്ടിലിരിക്കുന്നു
ആഹാ ഇന്ന് വീട്ടിലിരിക്കുക അല്ലെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു അവിടെ ഇന്നെന്താ കറി
ആ ഇവിടെ ഇന്ന് ബീഫ് കിട്ടീന് ഇവിടെ മുടി കളിച്ചില് ഇണ്ടായിനി അപ്പം അതിന്റെ ബീഫും പിന്നെ നെയ്ച്ചോറൊക്കെ അങ്ങനെ ഉണ്ടാക്കിയന്ന് ഞായറാഴ്ചല്ലേ ഇപ്പ എല്ലാരും ഉണ്ട് വീട്ടില് അപ്പൊ നല്ല ഫുഡന്നെ ഉണ്ടാക്കി കഴിച്ച് അവിടെ എന്തായിരുന്നു
ഇവിടെ ചിക്കനും ചോറും
ആഹ് ആഹ് അങ്ങനെ പിന്നെ മഴൊക്കെണ്ടാ അവിടെ
ആ അതെ ഇപ്പൊ പുറത്ത് മഴ പെയ്യുണ്ട് ഇന്ന് മഴ ദിവസം തോന്നണു ആ എല്ലായിടത്തും മഴയുണ്ടല്ലേ
ആഹ് ഇന്ന് രാവിലെന്നെ നീച്ചപ്പോ ഭയങ്കര മഴ ഇടൊക്കെ ഏഹ് ഇതിപ്പോ കൊറെ ആയിനി മഴ പെയ്തിട്ട് ഇപ്രാവശ്യം മഴേനെ കിട്ടിയില്ലേന് ഇവിടെ എന്താ കഴിഞ്ഞ
ആവോ
ആഹ് നാളെനി തിങ്കളാഴ്ച്ച കുട്ടികൾക്ക് സ്കൂള് പോവാനും ഇപ്പൊ എന്തേലും വർക്കെന്തെലും ചെയ്യുന്നുണ്ടോ
ഞാൻ പഠിക്കുവാ
ആഹ് പഠിക്കിണോ ആ അപ്പൊ ക്ലാസ്സിനൊക്കെ പോകുമ്പോ മഴ ഇണ്ടാവുമ്പോ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ
അല്ല ഞങ്ങൾക്ക് അടുത്ത മാസം തുടങ്ങൂ തുടങ്ങിട്ടില്ല
ആ പ്ലസ് പ്ലസ് വണ്ണോ ഡിഗ്രിയോ ആ ഏതാ പ്ലസ് വണ്ണാ അല്ല ആ പി ജി ആ ഓക്കെ ഓക്കേ ഏതെടുത്തെ
ഞാൻ ബയോജിയാ പഠിക്കണെ
ആഹ് ഞാനിതേ പോലെ പി ജി കഴിഞ്ഞ് ഇപ്പൊ വന്നിട്ട് രണ്ടു മാസായി ഞാന് പി ജി യിനി ഞാന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇല്ലേ കർണാടക മറ്റേ സി യു ടി എക്സാം ഒക്കെ എഴുതി ആഹ് അങ്ങനെ കർണ്ണാടകയിലിനി ഇപ്പ ഞാൻ ഞാൻ എം ബി എ എടുത്ത്ന് അത് കഴിഞ്ഞപ്പോ വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞ ഇപ്പൊ ജോബ് കാര്യങ്ങളൊക്കെ നോക്കൊണ്ടിക്ക്യ അതെ ഉം ഇതന്നെ എം ബി എ അതായത് പി ജിക്ക് പോയി രണ്ട് കൊല്ലം അത് പഠിത്തം കഴിഞ്ഞ് എന്തപ്പ വന്ന് ഫുൾ കോഴ്സ് കഴിഞ്ഞു നമ്മക്ക് എന്താ ഇല്ലല്ല മാരേജ് കൈഞ്ഞില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്പൊ എൻഗേജ്മെന്റ് അങ്ങനെ കഴിഞ്ഞിനി ആഹ് ഇപ്പ ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും അതിന്റെ മുന്നേ ഇനിയിപ്പോ ജോബ് കാര്യങ്ങളൊക്കെ നോക്കണം ഇപ്പൊ നോക്കോണ്ടിക്കെണ്ട് പിന്ന എങ്ങനെ
നാട്ടിൽ തന്നെയാണോ ജോലിക്ക്
തന്നെന്നെ നോക്കണം എന്നാണ് ഇത് കർണാടകയിൽ പോയിട്ട് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും ഒന്നും ഇതാവാനി അവിടൊക്കെ നമ്മളുടെ റൈസല്ല മറ്റേ റൈസ് ആയിരിക്കും എന്താ ഏ എന്താ പച്ചേരി ചോറില്ലെ അതിന്റെ ആ മ മറ്റ നീണ്ടിട്ടുള്ള അരി അതെരിക്കുംണ്ടാ അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അവിടെ സർവൈവ് ചെയ്യാന് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കലെ അവിടുത്തെ കറിന്നൊക്കെ പറയുന്ന സാമ്പാറാന്നെ പോലും പറയും പക്ഷെ എന്താ എന്തൊക്കോ പച്ചക്കറി ഇട്ട് നല്ല വെള്ളം പാർന്ന് അങ്ങനൊക്കെ തരുന്ന ഫുഡ് കറിയന്തൊക്കെക്കാരം അപ്പൊ നമുക്ക് ഫുഡിന്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ ഇനിയിപ്പോ പുറത്ത് പോയി ജോലി ചെയ്യാനുള്ളതൊക്കെ പോയിണ്ന്ന്
അപ്പൊ അവിടെ ന നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ലേ
ഇല്ലല്ല നമ്മള് ഹോസ്റ്റലില് നിക്കല്ലേ അപ്പൊ അവിടുത്തെ ഫുഡ് കാര്യങ്ങ കാണ് നമ്മള് അക്കോമഡേഷനും ഫുഡും ഓല് തരും അതിന് ന്നമ്മള് ഫീയുംകാര്യങ്ങളും അടക്കണം. പിന്നെഇണ്ടാക്കി കഴിക്കറിയാന് നമ്മളുടെ ഹോസ്റ്റലിൽന്നമുക്ക് ഇതൊക്കെ ഏ കറന്റ്അടുപ് പ്പ് അതൊന്നുംപറ്റൂല പക്ഷെ ഞങ്ങളൊന്ന് വാങ്ങിവെച്ചീനി അവ്ടെ അതില് പിന്നെഇണ്ടാക്കാന് എന്നും ഇണ്ടായാക്കാനൊന്നും കയ്യൂല്ലല്ലോ ന്നമ്മുക്ക് ക്ലാസ്സൊക്കെ ഇള്ളതല്ലേ. അപ്പൊഹെന്താ ആഹ് റിസൾറ്റൊക്കെ വന്ന് റിസൾറ്റൊക്കെ വന്ന്പ്പം എന്താ ഒക്കെ ഇതാണ് കിട്ടിയത ഗ്രാജുവേയ്റ്റെഡ് ആയി. ഇഞ്ഞിപ്പോ അതിന്റെ സർ റ്റിഫിക്കെറ്റൊക്കെ വാങ്ങാൻ നമ്മളിഞ്ഞിപ്പോ അങ്ങട്ട് അവിടെം നമ്മക്ക് കോൺവെക്കേഷൻ ഒക്കെഇണ്ടാവാ. ന്നേ ഇങ്ങള് സീ യു ട്ടി ഒന്നും നോക്കിയില്ലേയ്നി എവടെ എന്താനാട്ടിലെന്നെ പഠി കിട്ടില്ലല്ലെ എല്ലോട്ത്തും കൊട്ത്തീലയ്നോ?
ആഹ് ഞാകൊറെ കൊട്ത്തു കൊറ കൊട്ത്തു പിന്നെവെർതെ ഓരോ കോളേജില്കൊടുക്കുമ്പോഴും തൗസണ്ട്റുപ്പീസ് എന്തോവെർ
ആഹ് അതെ, അതെ ന്നമ്മൾഓരോ കോളേജൊക്കെത്ര ഫീ കൊട്ത്ത് ആഹ് ഐശെരിയാ. ഇപ്പംഎന്താച്ചെല സ്ഥലത്തൊക്കെ ന്നമ്മക്ക് വേഗംകിട്ടാനുള്ള ചാൻസ്ണ്ട് പിന്നെഓരോ കോഴ്സ്നന്നുസരിച്ച് ച്ചെക്കാരിം ഏതേര്ന്നു കോയ്സ് പറഞ്ഞേ
മറയൻബയോളജി.
ആഹ് അപ്പൊഅതിനെങ്ങനെ അത്യാവശ്യം ഡിമാൻഡ്ള്ളതാണോ?
ആഹ് അതെ, അതെ അങ്ങനെയായിരുന്നു പിന്നെഞാൻ വേറെ എൻട്രൻസൊക്കെ എഴുതിആഹ് അങ്ങനെയാണ് വേറെ കിട്ടിയേ ക്യാറ്റ് എഴുതികിട്ടി.
ട്ടില്ലേ ആഹ് അത് എഴുതി കിട്ടി ലേ, ആഹ്, ഇഞ്ഞിപ്പങ്ങനെചെയ്താ മതിയല്ലോ. ഉം. അപ്പോ, എന്താ, ഒരാഴ്ച കയ്ഞ്ഞിട്ടാ ക്ലാസ് തൊടങ്ങ്ണേ?
ആഹ്, ഒരാഴ്ച കഴിയും. ജൂലൈ ഒക്കെ ആവും. ജൂലൈയില്. പിന്നെ, ഇന്റേൺഷിപ്പിനൊക്കെ പോയ കുട്ടികളൊക്കെ അല്ല, അല്ല, അല്ല, അല്ല അല്ല. ഇ എനിക്കത്ര ദൂരു ല്ല, ആഹ്.
ആഹ്, ആഹ് അതോണ്ട് സുഖ. മറ്റെത് നമ്മൾ അവിടെ നിന്ന്. അതും, രസാണ്. നമ്മള് ഫ്രണ്ട്സിന്റെ കൂടൊക്കെ ന്നിക്കല്ലേ അതും രസാണ്. പക്ഷെ, ഇങ്ങനെയാണ്. നമ്മള് പുറത്തിലൊക്കെ പോയി പഠിക്കയാണെങ്കിൽ ഫുഡിന്റെകാര്യോം. അതൊക്കെയ്ക്കാരം അമ്മക്ക് ഭയങ്കര ത്.
ഓഹ്, അപ്പൊ, അവടെ ഇത്രനാൾ നിന്നിട്ട് അവടത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ട് വന്നില്ലേ?
ഇല്ല, അവിട്ത്തെ ഫുഡ്, ഏ അതാണ് ഫുഡ് മാത്രേ പ്രോബ്ലം ഒള്ളൂ? ബാക്കി ക്കൊക്കെ സെറ്റാണ്. ഞ്ഞിപ്പം ഈ മഴക്കാലത്തൊക്കെ ഞങ്ങടെ യൂണിവേഴ്സിറ്റിന്റെ ബാക്കിലൊക്കെലെന്നേ.... നല്ല സ്ഥലങ്ങളൊക്കെ, നല്ല വ്യൂ ഒക്കെ കാൺണേ അങ്ങൻത്തെ സ്ഥലങ്ങ ങ്ങളും ഞ്ഞിപ്പോ. ആഹ്, അങ്ങൻ ത്തതും ലൈബ്രറി ആണെങ്കിലും ക്ലാസ്റൂം, ആണെങ്കിലും. ഏസിട്ട ക്ലാസ്സ് റൂമ്മ്. ലൈബ്രറി ഒക്കെ നല്ല പക്ക ലൈബ്രറി. വൈഫൈക്ക്, വൈഫൈ. അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. ഞ്ഞിപ്പോ ഹോസ്റ്റല്ക്ക് പോവാൻ നമ്മുക്ക് ഇ വി ണ്ടാവും. ഏഹ് ഫ്രീ ആയിട്ടെന്നെ നമുക്ക് അതില് പോവാ. അങ്ങൻത്തേ... എല്ലാ തുണ്ട്. പക്ഷെ നമ്മക്ക്, ഈ കേരളത്തിന്ന് പോയതോണ്ട് അവിടെത്തെ ഫുഡ്പറ്റൂല.
ആഹ്, ബാക്കിയെല്ലാം ഓക്കെയാണ്.
ആഹ്, ബാക്കിയെല്ല ബാക്കിയൊക്കെ സെറ്റ. ഇപ്പ ങ്ങനെ അതൊക്കെ ഇഞ്പ്പോ രാ ത്രീയാണേ ങ്കിലും നമുക്ക് പൊർതർങ്ങി, ന്താ കടയിലൊക്കെ പോയിര്ന്ന് ചായൊക്ക കുടിച്ച്. അങ്ങൻത്തെ സെറ്റപ്പ് ണ്ടല്ലോ? അങ്ങനെണ്. അതൊക്കെ നല്ല രസ അശെ?
സത്യം പറഞ, എനിക്കും ഹോസ്റ്റല് ഇവിടെയാണെ ങ്കിലും ഹോസ്റ്റല് നിക്കണം ന്നാണ്. എന്റെ താല് കാരണം. ഹോസ്റ്റലിൽ നിക്കുമ്പോ കൊർചും കൂടിം വീട്ടിൽ നിക്കണേക്കാലും.
ആഹ് അതാണ്. നമുക്ക് പുതിയ ഒരു എക്സ്പീരിയൻസും, പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെക്കല്ലേ? അതൊ. ക്കെരസാണ്. ഇത് വീട്ടിൽ. ന്ന ആവുമ്പ നമുക്ക് നല്ലഅ ടുത്തക്മ്പോ ഏതാലും പോവാനും പറ്റൂലല്ലേ. ഹോസ് സ്റ്റൽ ഹിന്നു.
നല്ലട് ത്തായിരുന്നില്ല. പക്ഷെ, ഇവര് ഇത്ര കിലോമീറ്റർ. കൂടുതലുള്ളവർക്കേ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടീല്ല? അതുകൊണ്ട് പോവാനും പറ്റീല്ല?
അപ്പനി പോയി, അങ്ങനെ താക്കേണ്ടി രും ല്ലേ?
ഉം, പ്പൊ ഹോസ്റ്റലിൽ നിക്കണെങ്കി നമുക്ക്. നമ്മുടെ ക്യാമ്പസ് നല്ല രീതില്, ഒന്ന് ന്താ പറയാ ആസ്വദിക്കാം. നൈറ്റ്
അതാണ്, നമുക്ക് ആഹ്, നൈറ്റും ദി ല്ലൊക്കെ നമുക്ക് അങ്ങനെ. നമ്മക്ക് ഈ സ്റ്റുഡന്റ്സ് ആവുമ്പോ, രാത്രിയക്കാരം പിന്നെ ഒരു ഒഴിവുണ്ടാവാ, മറ്റ. തൊക്കെ നമ്മള് ക്ലാസും, ഓരോ വർക്കെയ്യാനും അങ്ങനൊക്കെ. രാത്രി ഒക്കെ താക്കുമ്പോ നമ്മൾ തെ ബോണ്ട്ന്നെ ഒന്നും കൂടി കൂടുയെ. രാത്രി നമ്മള് ആ. ഒരുതീലങ്ങനെ സംസാരിച്ചും. ഇഞ്ഞിപ്പോ ചായൊക്കെ കുടിച്ചങ്ങനെ രിക്കുമ്പോ നല്ല രസ. അതൊക്കെവിടെ വന്നിട്ട്പ്പ മിസ്സ് ചെയ്യണത്. മറ്റത് നല്ല രസൈനീ. അവിടെ അത് പ്പ നമ്മുടെ നാട്ടിലൊന്നും നമ്മുടെ വീട്ടിന്നൊന്നും അങ്ങനെ സമ്മയ്കു. കൂലല്ലോ. രാത്രി പുറത്ത് പോവാനും ദിനൊന്നും. ഇത്, ഇതാവുമ്പോ നമുക്ക് നല്ല രസ. ഉം, അങ്ങനെ.
അപ്പൊ അവിട്ത്തെ ഫ്രണ്ട്സ് ക്കെ ആ നാട്ടിലെ ആൾക്കാരാണോ? അതോ, മലയാളികളുണ്ടോ?
ആഹ്. ഈ അതാണ് കർണാടകത്തെ ഏ പ്രത്യേകത അവിടെള്ളോല് മൊത്തം. മലപ്പുറം കോഴിക്കോട്. ക ഈ കന്നടക്കാരേക്കാളുണ്ട് മലയാളിസ് അവിടെ. നമ്മള് പോകുമ്പോ ഭയങ്കര ടെൻഷനേനി കർണാടകേക്കാണ്. എന്താ ചെയ്യ എങ്ങനെ ചെയ്യ അവിടെ എത്തിയപ്പ മൊത്തം മലയാളിസ് എല്ലാ ഭാഗത്തന്നും ഉണ്ട്. എന്നാ കൂടുതൽ ണ്ട്. ഉണ്ടാവ എന്താ ഈ മലപ്പുറം കോഴിക്കോട്. അതുകൊണ്ട് ഇനിക്ക് വരാനും ഇന്തിനൊക്കെ സുഖ. അവിടുക്ക് ഇരുപത്തിനാല് മണിക്കൂറാ യാത്രള്ളെ അപ്പൊ പോകുമ്പോഴൊക്കെ നമ്മള ഇവിടന്ന്ല്ല ഫ്രണ്ട്സും. ഓലൊക്കണ്ടാവും അങ്ങനെ പോകും ഓലകൂടെ. ഒക്കെ ബടല്ലോലന്നെ ഉം.
വീട്ടിലേക്കൊക്കെ പോ വരുന്നത് എങ്ങനെയായിരുന്നു.
അത് നമ്മള് എന്താ അവിട്ന്ന് മൈസൂർ ക്കൊരു ട്രെയിൻ ഉണ്ട്. മൈസൂർന്ന്ന്നിട്ട് എന്താ കാലിക്കറ്റ്ക്ക് ബസ് ഉണ്ടല്ലോ. കെ എസ് ആർ ടി സി ഒക്കെ ആയിട്ട് അതിൽ അങ്ങനെ വരും എന്നിട്ട് പിന്നെ കാലിക്കറ്റ്. റ്റ്ന് മലപ്പുറത്തെക്കുള്ളെ അങ്ങനെ വരല. വരവും പോക്കും ഇരുപത്തിനാല് മണിക്കൂർള്ളേനോണ്ട്. ചെലേപ്പോ ഒരു കെതേടായി തോന്നും നമ്മള് അതിലന്നെ ഇരുന്ന് ഇരുന്ന്. മൈസൂർ ടു ഈ ബസ്സ്ത്തെ യാത്രയാണ് ഭയങ്കര പ്രശ്നം ട്രെയിനത്തെ. അത്ര വലിയ പ്രശ്നല്ല ബസ്സിൽ പോരുമ്പോ ചില ദിവസം ഭയങ്കരതാ. അങ്ങനെ ആഹ്. അതാണ് നമക്ക് കുറെേ യാത്ര ചെയ്യുമ്പള അതുഓണ്ട് എന്നേലൊക്കെ വരുള്ളൂ എപ്പോഴൊന്നും വരി. വരൂല ഈ യാത്രന്റെ ബുദ്ധിമുട്ടുണ്ടേ.
ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് മാത്രം മേടിക്കാൻ പോയാ മതിയോ.
ആ അതെ ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് കോൺവെക്കേഷൻ ഉണ്ടാവല്ലേ നമുക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അതിന് പോവണം എന്നന്നെ ഡിഗ്രി ഏതായിരുന്നു പഠിച്ചേ
ഡഗിരി ബോട്ടണ ആയിരുന്നു പിന്നെ പെ പെട്ടെന്നരു ചേയിഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി മറണ്ടക്കപടി
ആഹ് ആഹ് അങ്ങനെല്ലേ പിന്നെ മൂവി ഒക്കെ കാണലുണ്ടോ
ഇപ്പൊ ഇരുന്ന് ഇപ്പൊ സീരീസ്ക്കെ കാണും ഇംഗ്ലീഷ് ഇന്ന് ഫ്രമ്മ ഒക്കെ ഇരുത് കാണണേ
ആഹ് ഇംഗ്ലീഷ് ആളായിരിക്കുംല്ലേ ഞാൻ കൂടുതൽ ആ ഭാഗത്തക്ക് പോവയില്ലന്ന് പറഞ്ഞെ
ആണോ പക്ഷേ രസം കാണാ നമ്മൾ കണ്ടിരുന്നാൽ പിന്നെ നമുക്ക് ഇത് കണ്ടോണ്ടേ തോന്നും
അതാണ് കണ്ടിരുന്ന അങ്ങനെ കൊറിയൻ ആയിട്ടും അങ്ങനൊക്കെ അങ്ങനെ കണ്ട ഇരെ അധിഗ അങ്ങനെ പോയിയില്ല പി
കാണാറില്ല അറിഞ്ഞുകൂടാെക്കെ അത്ര താല്പര്യം വന്നിട്ടില്ല ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ
ആഹ് പഠ ആ നല്ലതാണ് ഉ അതെ സബ് ടൈറ്റിൽസുംന്തൊക്കെ നോക്കി കേട്ട് കേട്ട് അങ്ങനെ വരുവല്ലോ ഇപ്പൊ പണ്ടൊക്കെ ഇണ്ടായിനി ഹിന്ദി സീരിയല് കണ്ടിട്ട് ആ ഹിന്ദി സീരിയല് കണ്ടിട്ട് ഹിന്ദി പഠിക്കല ഇണ്ടായിനി പണ്ടൊക്കെ ഏതൊക്കോ ഹിന്ദി സീരിയലൊക്കെ ഉണ്ടാക്കനല്ലോ അങ്ങനെ പിന്ന ഉം പിന്നെ എന്താന്നാ
വേദൊന്നും ഇല്ല പ്രത്യേകിച്ച് ശരിയന്ന വെച്ചോട്ടെ
എന്നാ ശരി എന്നാ ഓക്കേ ആഹ്
ആഹ്